ഹലോ ഹലോ
ഹലോ ഹലോ
ഹലോ കേക്കുന്നില്ലേ ഹലോ കേക്കുന്നില്ലേ ആഹ് കേൾക്കുന്നുണ്ട് ചായ എന്താ പേര് എന്താ പ
ഫുഡഴിച്ചോ?
ആഹ ഫുഡ് ആവുന്നൊള്ളു.
ആഹ ലേറ്റ് ആാ വോ കഴിക്കാൻ?
ആ ആഹ ഏകദേശൊര് എട്ടര ഒന്നാമത് പ്രഗ്നന്റ് ആയത കൊണ്ട് ഒരു വയറിനൊ ഒരു പോസ് ഈ നേരായേപ്പോ അസ്വസ്തതെയ്.
ആണോ
അത എന്തന്നാ ആ വോ മിച്ചറ് ഇപ്പൊ എങ്ങനെന്ന് വെച്ചാല് ഇപ്പൊ ഒരു മിക്ചർ വൈകുന്നേരം ഒരു മിക്ചറ്‌ന്ന അതിന്റെ ഗ്യാസ് പ്രശ്നാവും. മിക്കവാറും.
ആ ഒരുഎരിച്ചില്ല്ല്ലേ?
ആഹ പെട്ടെന്ന് തോന്നിയ പോലൊരു മുട്ട ഗുളികെടുത്ത് കുടിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ?
പറ്റൂല അതാണ് എന്റെറെ ബുദ്ധിമുട്ട്ണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിക്കോണ്ടി വെച്ചിരിക്കണ്ടാ.
വച്ചിരി കൊന്നില്ല ഇവിടെ അടുത്തെ ന്നെ ആണ് ഹോസ്പിറ്റല്.
ആഹ അപ്പൊ കൊഴപ്പില്ലല്ലോ എപ്പഴു ണ്ടാവൂലേ?
ആഹ എപ്പഴും ഇണ്ടാവും.
ആഹ അപ്പൊ പിന്നെ പ്രശ്നല്ല. ഉം എന്താ മീൻ കിട്ടി?
ബെത്തള് നമ്മടെ ആചെറിയ മീന്ല്ലേ അത് ആ അതെ ഞമ്മള് പൊരിചാല് അടിപൊളിയാണ് പക്ഷെ ഇന്ക്കാ മീന് ന്ക്ക് പറ്റൂല. ഇനിക്ക് അത് ഇൻക്കാ മീന് ഇത് എറച്ചി പിന്നിം കഴിക്കും മീൻ കാണുമ്പോ ശർദിക്കാൻ വരും. മീന്റെ മണം പറ്റൂല ആ മത്തി പറ്റൂല അയ്ല പറ്റൂല ഇതും പറ്റൂല.
ഏ മത്തി അടിപൊളിയല്ലേ ഇപൊക്കെ മത്തി നല്ലാ പഞ്ഞിക്കൊള.
ആ ഇവിടെ കൊണ്ടരും ഭർത്താവ്. മൂപ്പെര്ക്ക് ഭയങ്കരെഷ് ക്ക്പ്പൊ ഈ സമയായതൊണ്ടാ. മത്തി ഇഷ്ടള്ളക്ക ആളൊക്കെ തന്നെ പക്ഷേ ഈ ടൈമായത് കൊണ്ട് ഒര് പൊറ്തകേട് ആ പിന്നെ എന്തേലും വർ
അല്ല ഇനിയിപ്പ ഞാന് ഇല്ല ഞാനിപ്പ ഞാൻ പഠി ക്ക്ണ്ടല്ലോ അപ്പൊ അയിനോണ്ട് ആ അപ്പങ്ങനെ.
അല്ലല്ലല്ല അയ്യോ
ചേച്ചിക്കാണ്.
ഏ ഇല്ലില്ല്യ ചെറ്താ.
എത്ര ഏജ് ഏകദേശം എത്ര ഏജ്കാണും ഇരുപത്ത്രണ്ടോ അതൊ ഇരുപത്തി മൂന്നോ?
അയിന് ചോടയാ.
ആ ഏ എനിക്ക് ഇരുപത്ത്രണ്ട് നാല് കൊല്ലായി. കല്യാണം കഴിഞ്ഞിട്ട്. അറേഞ്ച അറേഞ്ച് അറേഞ്ച് ആ ഫർണിച്ചറേയ്ന്ന് ഫർണി ഫർണി ഓൺലൈലായിട്ട് ചെയ്യ്ന്ന ആള
ആ അപ്പൊ ണ്ടോ അവിടണ്ടോ?
ഏ ഇവിടെണ്ട് ഞാൻ ആരെയും ശല്യം ആര് ശല്യം ചെയ്യാത്തൊരു സ്ഥലത്ത് വന്ന് നിക്ക്ണ് അരു ഹ്ഹ് ഹ്ഹ് ആ അതാ അതന്നെ ആ വീട്ടിലല്ലാരുണ്ട്.
ആ ഇന്നിപ്പോ മഴയുണ്ടെണ്ട ണ്ടാവിലല്ലേ?
ആ എവിടെക്കും പോ പോ ക്കും കാര്യങ്ങളും ഇപ്പം എല്ലാത്തിലും സാധനം ഫോമായാലും കാര്യങ്ങളായും റക്രോണാ എല്ലാത്തിനും വെല കൂടിയില്ലേ? അമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ് ആ ഓഡറ് കൊറവാണ് അതാണ് ഞാൻ ഇത് ഇതൊന്ന് നോ ടെസ്റ്റ് ചെയ്താകിട്ടിയാല് ഇതിങ്ങനെ ഞാന് ഈ പറഞ്ഞ പോലാദ്യായിട്ടാണ്.
ആ ഞാനും സെയിമാ ചേച്ചിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെക്കായി അങ്ങനെക്കെ സെ ദായതാ. ആ
ച്ചി ഇതിന് മുന്നേതില് വർക്ക് ചെയ്തിട്ട് കിട്ടീനോ? ത്ര മാസം പിടിച്ചിട്ടാണ്?
മാസൊന്നുല്ല. ഓള് കൊറച്ചൂസം പോയിട്ടിട്ടൊള്ളൂ. ഇതില് അങ്ങനെ പറയാ പാടില്ല്യാ തോന്നുന്നുട്ട.
ഉം. അല്ല ഗ്രൂപ്പില് അതാ അങ്ങനാണെങ്കി ഗ്രൂപ്പ് ഗ്രൂപ്പില് വിടൂല്ലല്ലോ? പൈസ കിട്ടിയതും കണക്കൊന്നും
ഇല്ല്യല്ലല്ല
ഇത് ഏ ഒരെ ഐശ്വര്യറഞ്ഞിട്ട് ഒരാള് ഇൻഷോട്ട് എഡിറ്റ് ചെയ്താണ്ട് വിട്ടിട്ടുണ്ടല്ലോ കിട്ടിയ തുക.
ആ ഞാൻ കണ്ടില്ല ഞാൻ ചിലപ്പോ കേറുന്നതിന് മുന്നേയായിരിക്കാം.
അല്ല ഇന്നാണ് ഇന്ന് വിട്ടതാണ്. ഗ്രൂപ്പില്മോളില് മോളില് മെസ്സേജ് അയച്ചു മെസേ ശരി ചേച്ചി അവര് കേറി പോയതാവും.
ആ അതെ ഇരിക്കും
അതാവും കാണാത്തെ. പിന്നെ കൊറേ ആൾക്കാരുണ്ട് പിന്നെ വെറ റുതെ കുറെ എണ്ണം വർത്താനം വെറുതെ വാട്സാപ്പിൽ തന്നെ വർത്താനം പറയും. ഒരു ആ വിളിച്ചാകുറച്ചെങ്കിലും പൈസ കിട്ടും. ഇവരെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ?
ആ എനക്ക്എനിക്കെ അങ്ങോട്ട് വിളിക്കാൻ പറ്റൂല. ല. എന്റെത്ആയിട്ടില്ലേ.
ആ ചിലവരുടെത് ആയിട്ടില്ല ആയിട്ടില്ല അത് പരിശോധിക്കണുള്ളൂ പരിശോധിക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്. അത് റീഫ്രഷ് ചെയ്താ ശ ശരിയാവും.
പക്ഷേ ഇങ്ങനെ ഇങ്ങ ഇപ്പൊ ഇമ്മള് പറയണ പോലെ തന്നെ പറയാൻ പാടില്ല.
റീഫ്രഷ് ചെയ്യണത് അത് നമ്മള് പറഞ്ഞുകൊടുക്ക. അറിയാത്ത ആളല്ലേ? അറിയാത്ത പറഞ്ഞതരികല്ലേ? നമ്മള് ഈ ആപ്പിനെ കുറി പ ഇപ്പ പുതിയതാആൾക്കാർക്ക് ഇപ്പ അറിയാത്ത ആൾക്കാര് ഒരുപാട് ആൾക്കാ അല്ലെ അങ്ങനെയാണെങ്കിൽ ആ സാറിന് പറഞ്ഞു പറയേണ്ട ആവശ്യം ഇല്ലല്ലോ? ആ ആ സാർഎല്ലാർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടീട്ടാണ് ഇപ്പോഴും മനസ്സിലാവാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വോയ്സ് ഇട്ടത്.
ആ പക്ഷെ എന്നാലും മനസ്സിലാത്തവരാണ്.
ഉം. അതാണ് സംഗതി.
ഹഹഹ അല്ല എന്നിട്ട് ഇതിപ്പോ എത്രയായി കാണിക്കാൻ ആയോ?
ആറു മാസമായി സീസേ ഫസ്റ്റിലത്തെ ഡെലിവറി സീസേ പസ്റ്റ്ത്തെഡെലിവറി സിസേറിയനാണ് ഇത് ഇതും ഇപ്പൊആദ്യത്തെ ആദ്യ അപ്പാർട്ട്മെന്റിനൊക്കെ പയിനഞ്ച് പതിനാവ് പതിനഞ്ച്പതിനാറൊക്കെണ്ടായിരന്നൊള്ളൂ ഇപ്പൊ ഒരു എയ്മ്പത്തഞ്ചെ ആ മം കണക്കായിട്ട് പോണം ക്ഷെനമ്മക്ക്അത് ന നമ്മുക്കത് വേണോനടക്കൂല അയിനുംനല്ല ഇവിടാളെ വ്ക്കണം മുപ്പയിനാരം ഇപ്പത്രരണ്ടായിരപ്പെഏകദേശ ഈ പ്രൈവറ്റ് ഒരുഫസ്റ്റ്തന്നെയില്പിന്നെ പൂതി ശരിക്കുംപർഞ്ഞാ പ്രൈവറ്റ്തന്നെ മഞ്ഞ അവിടെഎവിടെ കേ പരിശോധനക്ക് വേറെപൈസ അങ്ങനൊക്കെ മഞ്ഞകള് മഞ്ഞൊക്കെണ്ടായല്ലേയ് എക്സ്ട്രാപൈസ ഹലോ മഞ്ഞ ഒക്കെഏകദേശം ഉണ്ടായിട്ടേനല്ല നല്ലൊരുസഹ നല്ലൊരു സംഖ്യയിട്ടുണ്ട് ആസമയത്ത് പിന്നെൻക്ക് വേ വെറയൽപനിം കാര്യങ്ങളൊക്കെണ്ടായി ഈകുട്ടിനെങ്ങനെ കൊണ്ടോവും എന്നോയ്സിക്ക് അപ്പൊടെൻഷനാവും നമ്മളെകൂടെ കെടുത്തൂലല്ലോ അങ്ങനെരണ്ട് മൂന്നൂസ്സം അങ്ങനെഇണ്ടായിട്ടുണ്ട് പ്രസവിച്ചിട്ട് ഹലോ
ഹലോ ഹലോ ഹലോ